ആ
എന്താണ് ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങാനയോ
ഇല്ലില്ല ഉറങ്ങാനായില്ല ഉറങ്ങണമെങ്കി ടൈമ് പിടിക്കും ഒരു ആ ആ പന്ത്രണ്ട് മണിയൊക്കാവും ഇപ്പ ഇനി ഫുട്ബോളും കാര്യങ്ങളൊക്കെ ആയോണ്ടേ മക്കളത് കണ്ടിരിക്കാണേ പിന്നെയോ ആ ഇല്ല ആ ഓല കൂടെ ഞങ്ങളും പിന്നെ ആ ഓ ആ അതന്നെ ഒരാൾ എനിക്കിഷ്ടല്ല ആൾ ക്ക് താമ്പോ ഞാ കാണും ഞാങ്ങനെ അയി ഓല് കെടക്കാതെ ഞാൻ കെട കൂല ഓലെല്ലാരും ഓക്കെ ആയിട്ട് ഞാനൊന്ന് റെഡിയാവുള്ളൂ നമുക്ക് വാതിലടിച്ചൊക്കെ റെഡി ആയിട്ട് വാണ്ടേ ക്കാന് അപ്പൊ ഞാൻ ഓല്തൊക്കെ കഴിഞ്ഞിട്ട് കടക്കുള്ളൂ ഞമ്മ്ക് കടന്നാലുംരു സുഖംണ്ടാവൂല ഓല് ഉറങ്ങാഞ്ഞാലെ അപ്പൊ ഓലൊക്കെ ബെഡ് ആ ന്ന്ട്ട് കടന്നിട്ട് ഞാന് ലൈറ്റൊക്കെ ഓഫ് ആയി കെടക്കുള്ളു പിന്നെ അങ്ങനെ ശി ശീലായി പന്ത്രണ്ട് മണി ആ പന്ത്രണ്ട് മണി അങ്ങനെ ശീലായി അപ്പൊ ഉറക്കം വരുല്ല ആ രാവിലെ പിന്നെ ആ മക്കൾക്കൊക്കെ സ്കൂളായോണ്ടേ എണീക്കണ്ടേപ്പൊ ചെറുതായിട്ടേ അധികം ഒറങ്ങാത്ത ദിവസാണ് ഏ ചെറുതാ ആ ചെറുതായിട്ട് ചെലപ്പോ വെഷ് ചെറുതായിട്ട്ന്നെ ഉറങ്ങാൻന്നല്ലാതെ അങ്ങനെ കുറെ ടൈം ഒന്നൊറങ്ങൂല ആ വരാനാവോ ശരിയാണ് കടി നമ്മള് ചായക്ക് കടികളൊക്കെ നോക്കണ്ടേ
അതാണ് ചെന്ന് എന്താ സ്നാക്ക് ഇണ്ടാക്കിയെ
ഇന്ന് വൈകുന്നേരം ഇന്ന് സ്കൂൾ ഇല്ല ദിവസം ആവാ ഇല്ല ദിവസം ഇണ്ടാക്കാ ഇന്ന് ഇല്ലല്ലോ സ്കൂളില്ലല്ലോ അപ്പൊ എന്തെലൊക്കെ കടേന്ന് വാങ്ങും പിന്നെഎന്തെലും ചെറുതായിട്ടൊരു ബേക്കറി ടി കൊടുക്കത്തൊള്ളൂ ആ ആ അതന്നെ എന്ന ഓല്ക്ക് അപ്പഴല്ലേ വിശക്കുക ഈ മല പിന്നെ ഒന്ന് ഉച്ചക്ക് ഇല്ല ഉച്ചക്കെ ഫുഡ് നല്ല നല്ല ഫുഡ് കരവോല്ണ്ടാകും നമ്മള് നല്ല ഫുഡ് ഉണ്ടാക്കുവല്ലോ
ഓലുണ്ടാവുമ്പോ ഓളോട് അങ്ങട്ടും ഇങ്ങോട്ടും അച്ചോടും പോ
ആ ശരി ആ ശെരിയാണ് ആ പിന്നെ ഉച്ചകത്ത് ഫുഡ് ഓൽക്കെന്നെ ഹെവി ആയിട്ടിണ്ടാവും ക്കാന വീട്ടില നല്ല ദിവസാവുമ്പളേ അപ്പൊ പിന്ന വൈകുന്നേരം ചെറുതാ ആ ലൈറ്റ് ആക്കും
ഇന്ന് പിന്നെ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയപ്പോ പിന്നെ ഉച്ചക്കും
ആഹ് ഇന്ന് നായറായോണ്ട് കല്യാണോ അങ്ങനെ എന്തേലും പാർട്ടി ഉണ്ടാവൂലേ
ഇല്ല കല്യാണൊന്നുംല്ല സാധാ മയൊക്കെ ആയപ്പോ
ആഹ് ഇ ഇന്ന്മയാവോ ഓ ഒന്നും ആയേനു അല്ലേലേ സ്കൂളില്ലെങ്കി നമുക്കൊരു മടിയാണ്
മടിയാണ് അതാണ് സ്കൂളില്ലാഞ്ഞ അധികൊരു മടി
വണ്ടിയാണ് അവന് മായം കൂടി ആവുമ്പോളേ ഒന്നും ഒന്നും കൂടി ടി അടെ ഈ കടത്തിണ്ണെ കെടക്കും മ ഉം അപ്പൊ മൊത്തത്തി ഒന്ന് വേഗ വൈകും ആ ഞായറാവുമ്പോള്
പിന്നെ സ്കൂൾല് ദിസം പിന്നെ ഓര് പോയിട്ടുണ്ടെങ്കി പിന്നെ പണിയൊക്കെ കയിഞ്ഞ് ഇങ്ങനെടുക്കുമ്പോ പിന്നെ വൈകുന്നേം എന്തെിലൊക്ക ഇ ണ്ടാക്ക ണ്ടാക്കാ എന്നുള്ള തോന്നല് നമ്മള മനസ്സില് വരും
ഇക്കാന് ആ നിങ്ങള് പുതിയങ്ങള് നല്ല ഫുഡ് ണ്ടാക്കോ ഫുഡൊക്കെ ഇണ്ടാക്കോ നല്ലോണം
ആ ഫുഡൊക്കെ ഇണ്ടാക്കും മന്തിയൊക്കെ ഇണ്ടാക്കും ഞാന് ബിരിയാണി ഇണ്ടാക്കും
പുറത്ത് കൊടുക്കോ അങ്ങനെ അങ്ങനെ പുറത്ത് കൊടുക്ക പറത്ത് കൊടുക്കോ അങ്ങനെ കാറ്ററിങ് അങ്ങനെ
ഉണ്ടാക്കി നമ്മള് തയ്ക്കല്ലത് പുറത്തൊക്ക ഒന്നും കൊടുക്കൂല
ാലാാലറ്ററി ഉണ്ടാവുമല്ലോ ഫുഡ് ഉണ്ടാക്കേണ്ട ശരി ഫുഡ് നിങ്ങള് വന്തിൊക്കെ റെസിപ്പിയാ അല്ലെ ഫുഡ് നമ്മള് പുറത്ത് നിന്നും ആ ടേസ്റ്റ് ഉണ്ടോ ആ ഉണ്ടാക്കലുണ്ട് അത് നമ്മൾ ഇപ്പ ഇങ്ങനെ ടേസ്റ്റ് നമ്മൾ പുൊറത്തതാകും ചിലപ്പോ സാധമാധരി അങ്ങനെയാണ് പല ടൈപ്പ്
അതുപോലെ തന്നെ പക്ഷെ നമ്മള് പുറത്തുനിന്ന് വാങ്ങുന്ന അതേ അതിലേറെ ടെസ്റ്റ്‌ ഉണ്ട് ഞാൻ ഉണ്ടാക്കിയല്
ആഹ അതെെ ചെിലപ്പ അങ്ങനെ ആകും ആ അങ്ങനെ തന്നെയാണ് അടുപ്പത്ത് തന്നെയാണ് ഉണ്ടാക്ക കുക്കറിൽ എനക്ക് ഇഷ്ടമല്ല ആ ടെസ്റ്റ്‌ ഉണ്ടാവില്ല മന്തിയാ ആവുമ്പോ അത്ര ടെസ്റ്റ്‌ ഉണ്ടാവില്ല നമ്മള് കപ്സിയൊക്കെ ആകുമ്പോ പിന്നെ ക്കല്ലോ ഓക്കെ റെഡി ആവും പിന്നെ മന്തി ആകുമ്പോ നമ്മക്ക് അടുപ്പാത്തന
നിങ്ങ എങ്ങനെ മന്തി ഉണ്ടാക്കല്
ഇതേമാതിക്ക് നമ്മളെ ആ നമ്മള് ഭംഗി ൂബ് അതിനനുസരിച്ച് നമ്മള് ഒരു കിലോയ്ക്ക് ആവുമ്പോള് ഒരു മൂന്നെണ്ണം ഒക്കെ ഇടും മൂന്നെണ്ണം പറഞ്ഞാൽ ഒരു പോക്കില് രണ്ടെണ്ണം ഉണ്ടാവൂല്ലോ അതും ആ രണ്ടും പിന്നെ ഒന്ന് മാറ്റി ഒന്നും ഇടും പിന്നെ ക്യാപ്സിക്കം അങ്ങനെ മല്ലിയില പൊതിയിന
ചെലരൊക്കെ പറിം ഉള്ളൊക്ക്യ ഇടും ഉള്ളി തക്കാളിയൊക്കെ ഇട്ടിട്ടുണ്ടോക്കെ എങ്ങനെ ഉള്ളി തക്കാളും തക്കാളി എക്കെ ബിരിയാണിക്കല്ലേ ഇടാ
ആഹ് ഞാൻ ഇടലില്ല ഉള്ളി ഇഞ്ചി വെളുത്തുള്ളിം തക്കാളി ആഹ് നമ്മൾ അത് ആഹ് ശെരി ആണ് നമ്മടെ ഗ്യാസും കൂടി ക്പോ ഗ്യാസും കൂടെ തള്പ്പിക്കുമ്പോ പെട്ടെ
ഗ്യാസ് മലായിട്ട് എന്തായി അല്ലെ ഗ്യാസ് മെല് ഇണ്ടാക്കാൻ ങ്കി എന്താ അറ്യോ കാണല് ഇണ്ടാവുലെ. അമ്മള് പിന്നെ ചാർക്കോൺ വാങ്ങണ്ടെ വാങ്ങണ്ടേ ഇതാവുമ്പോ നമ്മള് അടുപ്പത്ത് ഇണ്ടാക്കി ആഹ് കണലുണ്ടാവും ആ കണല് പിന്നെ നമ്മക്ക് ഒരു പാത്രത്തിലാക്ക്യാണ്ട് അയ്ക്ക് വെ
നമ്മള് ആഹ് കൊറ്ച്ചകുമ്പള് നമ്മള് ഗ്യാസ്മ്മേ ചെയ്യും കൊറെ അമ്മള് പിന്നെ ഒര നേരത്തിനൊക്കെ ആവുമ്പ നമ്മള് ആഹ്
രണ്ടാൾക്കും മൂന്നാൾക്കൊക്കെ ഇണ്ടാ മൂന്നാള്ക്കെ ഇണ്ടെങ്കി നമ്മള് ഗ്യാസ്സ് ആഹ ഗ്യാസ് മലൊക്കെ ഉണ്ടാക്കിയത് നാലഞ്ച് ആളുകളൊക്കെ ഉണ്ടാകുമ്പോ നമ്മക്ക് പൊറത്ത, ഇബെ ടെ ഉണ്ടാക്കുമ്പോ നമ്മക്ക് പൊറ്റത്ത് എല്ലാർക്കും കൂട്ടത്തിലെല്ലെ ഇണ്ടാക്കാം അങ്ങനൊക്കെ ഇണ്ടാക്കുന്ന സമയത്ത് കുറച്ചായിട്ട് ഉണ്ടാക്കൂലല്ലോ പിന്നെ കുട്ട്യേൾക്കൊക്കെ സ്കൂൾ കൊണ്ടോ ണം അങ്ങനൊക്കെ ഇണ്ടെങ്കിൽ ചെലപ്പോ
അല്ല അങ്ങനത്തൊക്കെ ഉണ്ടാക്കുമ്പോ നമ്മള് രണ്ടു നേരത്തിന് ഇണ്ടാക്കോ ലൊ
അതാണ് രാവിലെ അങ്ങനെ ഇണ്ടാക്കി പിന്നെ ഉച്ചക്കും രാത്രി അല്ലാത്തപ്പ നമ്മൾ അങ്ങൻ തന്നെല്ലേ രാവിലെ അങ്ങനെ തണ്ടാക്കി വെച്ച ഉച്ചക്ക്. പണ്ടത്തെ
ആഹ്ശ
രാ
ഞാൻ ചെ ചെല്പ്പോ പിന്നെ ഈ നെയ്ച്ചോറൊക്കെ ആവുമ്പോ നമ്മള് ചൂട് കൊടുക്ക
ആഹ് നെയ്ച്ചോറൊക്കെ പിന്നെ ഒ നെയ്ച്ചോർ ഇണ്ടല്ലോ കുക്കറിൽ വെക്ക്ണത് ഏറ്റവും ടെസ്റ്റ്‌ നമ്മള് പൊറത്ത് പാത്രത്തി വെച്ചിട്ടുണ്ട്
ഓഹ് അതിനൊരു മയ ഉണ്ടാവൂല ആഹ് മയ ഉണ്ടാവൂല ഒര് - ഒരു മിനുസം ഉണ്ടാവില്ല ആഹ് അവന് ആ ചൂടോടെ എടുത്ത് കഴി - ക്കും വേണം അപ്പൊ ടെസ്റ്റ്‌ പിന്നെ വൈകുന്നേരം പറ്റിണ്ടാവലോ അത് തന്നെ അത അല്ല അടിപൊളിയാണ് ആഹ് ഇന്ന് അതുതന്നെയാണ് അത് ഇന്ന് കടായ എല്ലാ നമ്മള് - ണ്ടട്ട്തിരി ഉണ്ടാക്കിയക്ക
ആഹ് കൊണ്ടാട്ട മാതിരി ഉണ്ടാക്ക പിന്നെ ചില്ലി ചിക്കനോ ചിക്കൻ ചില്ലി
ആഹ് അങ്ങനെ നമ്മള് ഡ്രൈ ആയിക്കാനുണ്ടാവലോ
ആ ദസ എന്റെ മോള് നല്ലോണം ഫുഡ് ഉണ്ടാക്കും എന്റെറെ മോൾക്ക് എല്ലാം ഫുഡ്ണ്ടാക്കാ ഫ്രൈഡ് റൈസ്ക്കെ ഓള് തന്നെയാ ഉണ്ടാക്കല്
കല്യാണം കഴിഞ്ഞോ ആഹ് അത് ശരി അപ്പൊ ഇപ്പ നല്ലോണ്ണം കുക്കിങ്ങ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവൂലേ ആഹ് അപ്പൊ നല്ല പഠിച്ചിട്ട്ണ്ടാവോല്ലോല്ലേ ഓഹ് നല്ല അടിപൊളിയ ആയി ഫുഡ് ഉണ്ടകൂല്ലെ ഒരു വർഷൊക്കെ ആകുമ്പോ നമ്മള് തൊടങ്ങണ്ടാവുവള്ളോല്ലോ കല്യാണൊക്കെ കഴയിഞ്ഞു അപ്പൊ ഇങ്ങള് തന്നെ പഠിച്ചിട്ടുണ്ട്ല്ലേ നിങ്ങള് എന്നെ പഠിപ്പിച്ചിട്ടാണ് ആഹ് യൂട്യൂബൊക്കെ അത് ശരി യൂട്യൂബ് ഒക്കെല്ലേ.
ഉം ഇനക്കെ നോക്കി നല്ലാം ഫുഡുണ്ടാക്കും നല്ല രസം ഉണ്ടാക്കയാല് ഇനി ഇപ്പ ഓള് ഇണ്ടാക്കെ ഏത് ഫുഡ് കൊടുന്നാലേ അ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് എല്ലാ പൊടികളും ഇട്ടായിടൊക്കെ ഉണ്ടാക്കും അപ്പത് നമ്മള് നമ്മള് സാധാ നമ്മള് ഇട്ണ പൊടില്ല നമ്മള് ഇട്ട് വക്കള്ളൂ ഓരങ്ങനെയല്ല എന്തൊക്കെ ഇടുന്നത് തന്നെ അറിയില ഇല്ലാത്ത സാധനം വാങ്ങി കൊണ്ട് വന്നാണ്ട് ഇടും
ആഹ് ഫുള്ള് വാണ്ടിവരും സാധനം, ആഹ് എനക്ക് അങ്ങനെ തന്നെ എല്ലാ സാധന ഫുള്ള് വാണം അല്ലാതെ ഒപ്പിക്കൂല എനിക്ക് ഉണ്ടാക്കാണെങ്കിൽ എല്ലാ സാധനവും ആഹ് ഹ് ഹും അങ്ങനെയാണ് ഹിഹി ആഹ് പിന്നെന്താ മക്കളൊക്കെ എന്നിട്ട് എന്താ
മക്കളൊക്കെ അവിടെ കടന്ന് തോന്നുണു ഞാൻ പിന്നെ മുഗൾക്ക് കേയറിയതാണ്.
ആഹ മുകളിലേക്ക അല്ലേ അ മുകളിലാണ കടുക്കല്ങ്ങള്?
അല്ല ഞാൻ താഴത്തല്ഞ്ഞെ കിടക്കും മുകളില് മക്കളൊക്കെ കടക്കും ചില മക്കള് ഓല് വരുമ്പോ
ആഹ മുകളില കണക്കൂല ഇവിടെ അങ്ങത്തന്നെ വല്ിയ മോൻ ഇവിടെ വല്ിയ മോന കിടക്കും ഉ ആ ഇവിടെ തന്നെ രണ്ടും മോനണ്ട് വല്ല്യോല് ഓല് രണ്ടാള മുകളിൽന്നെ കടക്കുക അതായ ചെറുതും കട നല്ല റൂ ആകുമ്പോ ആ അങ്ങനെ അങ്ങനെ ആകുമ്പോ ആ നാട്ടിലുണ്ട് ബിസിനസ് ആണ് ബിസിനസ്സ് നമ്മള എല്ലാ നമ്മ വണ്ട വണ്ടിന്റെ കച്ചവടംണ്ടാവുമല്ലോ അങ്ങനത്തെ എന്തെങ്കിലും അങ്ങനെയൊക്കെ ഉ അങ്ങനത്തെ പണികള് അപ്പൊ പിന്നെ അങ്ങനെ ഒരു നാട്ടിലുണ്ട് കൊറെ മുന്ന ഗൾഫില് ആഹ് ഞങ്ങള തൊക തിന്നു ഞാൻ ചെറിയ മോകന തോന്നും മറ്റേലൊക്കെ ഇഞ് വരുന്നള്ളൂ ര്ഒക്കെ പുറത്തത്ത് പോയിതാ
ഒരു അവിടെ പന്തളി കാണണോ വീട്ടിൽ
അല്ല ഇവിടന്നും കാണാം ഇവിടാണ് ആദ്യ കേറും കാണാം ഇ തന്നെയാ കാണില്ലേ നമ്മ ഈ ടൈമ ഉണ്ടാവലോ മൂന്നോ മണി ആ ക്ലബ്ബില് പിന്നെ നമ്മള് ലേ സാധാരണ നമ്മള് രാത്രി ഉണ്ടാവില്ല ഒരു ഒമ്പണി അങ്ങനത്തെ കളികളൊക്കെ ഇത് രാത്രി നമ്മള് മൂന്ന് മണിയൊക്കെ കൈ ഇപ്പൊ മൂന്ന് മണി അഞ്ച മണിയൊക്കെയാണല്ലോ ടൈം് അപ്പൊ പിന്നെ ഇവടന്നഞ്ഞേ തന്നെ കാണും ആഹ രാത്രി ആഹ് അപ്പൊ രാത്രി മൂന്ന മണി പിന്നെ അഞ്ച ആ ചിലൾക്ക് ചിലൾക്ക് അതിനോട് ഇന്ററസ്റ്റ് ഉണ്ടാവൂല നമുക്ക്തിനെ പറ്റിയ ആഹ ആഹ അതാണ് നിനക്ക് അറിയാത്ത ആഹ അത് ശരി ഇവിടെ പിന്നെ ഒക്കെ ഞാൻഞ്ഞെ കേളൊക്കെ പോയിാണ് ആഹ പിന്നെ കാണോല്ലോ ല്ലോ ആ അപ്പനമ്മക്ക് ഒരു അമ്മക്കും താല്പര്യം ഉണ്ടാവും നമ്മള് പോലത്ത കാട്ടന്നെ ഇരിക്കും ഉം ഇപ്പ പിന്നെ സ്കൂൾ കൂട്ടിയെക്ക് ഒക്കെ എല്ലാവർക്കും അറിയാം സ്കൂൾ കുട്ടികളൊെ പോകുമ്പോ ഏതാ ടീമ് അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പൊ
അങ്ങനെ ഓലെങ്ങനെ തമ്മില് പറയാരിക്കും മക്കളിങ്ങനെ പറഞ്ഞേക്കാ നിങ്ങെ അതാണ് ഇതാണ് ക്കെ ഇങ്ങനെ പറഞ്ഞേക്കാ ഓല് കാണന്നുല്ല
ഏ ശരി ഫുഡ് നിങ്ങള് ഫുഡ് കഴിച്ചോ എല്ലാരും കഴിച്ചോ കഴിച്ചിട്ടുണ്ടാവൂല
പൊറാട്ടി ഉച്ചക്കത്ത ഞാൻ പറഞ്ഞ മീൻകറിയിൽ ഉച്ചക്ക ഉണ്ടായിനിയെ പിന്നെ വൈകുന്നേര പൊറാട്ട കൊണ്ടന്ന്
മീ
മത്തി മുളകിട്ടുണ്ട ഉണ്ടയിനു രാത്രി ചോറ് അങ്ങനെ ആരും
ആ ഇവിടെ അങ്ങനെ തന്നെയാണ് ഒ ഇന്നൊ അ ഞാൻ രാവമല്ല ഉച്ചക്ക്ന്ന് നെയിച്ചോറനു അപ്പൊ ഞാൻ ഉച്ചക്ക് മാത്രമേ കഴിച്ചോുള്ളൂ
വാപ്പച്ചിനോട് ഇത് കൊണ്ടാരാൻ പറ ഇപ്പച്ചിനോട് ഇത് കൊണ്ടാൻ പറ പറഞ്ഞണ്ട് എന്തെങ്കിലും പഴം പിയു ങ്ങിയതോ പിന്നെ പൊറോട്ട ചപ്പാത്തിയോ എ എന്തെങ്കിലും ആട്ട് അങ്ങെ കയിക്കും നെയ്ച്ചോറോ ബിരിയാണിയൊക്കെങ്ങന ഇതുപലെ മന്തിയോക്കെ ഉണ്ടായിട്ടണ്ടെിൽ കഴിക്കൂ സാദാ ചോറത്ര ആരും കഴിക്കൂല ഞാന് പിന്നെ ഒരു കയ്യിലൊക്കെ പ്ലെയ്റ്റ് ക്ക് ട്ട് കറിയൊക്കെ പാർന്നു കയിക്കൊള്ളൂ
ഉം അത് ശരി എനിക്ക് ചെറുന്നാലെ വയർ നിറയുള്ളു വെറും ചോറ്ട്ടോ
ഇപ്പൊ ഞാനു അങ്ങനെ ചേലാ ഇനിക്കിപ്പ അങ്ങനെ ചെലായിണ് ഓരി ഇങ്ങനെ ഒപ്പ അങ്ങനെ ചെയേലായിട്ടേ എന്റെ ഹസ്ബന്ഡറ് കയിക്കന്നല്ല എത്രോ ആയി രാത്രി ഭക്ഷണം കഴിച്ചിട്ട് ചോറ് കഴിച്ചിട്ടു നാലഞ്ച് വർഷംആയി രാത്രി ചോറന്നെ കയിക്
അഹ് ശരി ഇൻക്ക് ചോറ് തിന്നാലേ ചെല്പ്പോ വയറ് നറയുള്ളു
അത് ശരിയാ ശരിക്കും നമ്മൾ രാത്രി ചോറ് കഴിക്കാ പാടില്ല അത്
ഇല്ല ശരിയാണ് അപ്പൊ നമ്മക്ക് വയറ് കൂടാനും അങ്ങൻ ത്തെനൊക്കെത് ആഹ് ശരി പിന്നെ ശരി വിളിക്കാം